ഹലോ കേൾക്കണ്ടാ
ആ കേക്കുന്നുണ്ട്
ആ ആഹ് കേക്കാം കേക്കാം- എന്ത്ക്കെയുണ്ട് വിശേഷോക്കെ-
ഉണ്ട് ഇവിടെ- അപ്പ അതുകൊണ്ട് എന്നാ വിശേഷം?
ചായ് കുടി കഴിഞ്ഞാ-
ആ ചായ കുട് എല്ലാം കഴിഞ്ഞു-
ആഹ് ആ- എന്താർന്നു ചായക്കടി-
ചായക്ക് കടി പഴം പൊരിച്ചാരുന്നു
ആഹ്-
ഉം കഴിഞ്ഞാ ചാകുടി കഴിഞ്ഞാ?
ആഹ് ചായകുടി കഴിഞ്ഞ്. ഉച്ചക്കത്തേക്കെന്താർന്ന് ഉച്ചക്കെന്താർന്ന്-
ആ ഉച്ചക്ക് ചോറും മീനും-
ആഹ് മഴ ഇണ്ടാ അവിടാ? മഴ ഇണ്ട്- ണ്ടാ?
ആഹ് ഇവ്ടെ ല്ല ഇവ്ട നല്ല വെയിലാർന്ക്കെ മഴയില്ല ഇത്ര നേരം നല്ല വെയിൽ ഇല്ലാർന്നു ആഹ് നിനക്ക് ഇന്നലെ ഇന്ന പ്പ വെയ്ല്ണ്ടാർന്ന് ആഹ് എ ഏഹ്
രാവിലേ മൊതലും
അതെല്ലേ ആഹ് ഞങ്ങക്ക്വ്ട വെയ്ലില്ല ല്ലേ ആഹ് ഇൻക് തുണീക്കൊണങ്ങി കിട്ടീന്നലെ ഇന്നൊക്കായിട്ട് ഒണക്കി ഇട്ത്ത് ആഹ് ആഹ് ഞങ്ങ്ക്ക് ഇന്നലെ ഇന്നക്ക ഒണങ്ങി കിട്ട് ട്ടീ ഇന്നലെ ഇന്ന
ആണല്ലെ ഇവ്ട വെയിലേ വെയ്ലന്ന് പറയുന്നതേ എന്നും അണ്ട മഴയാ ഭയങ്കര മഴ അവിടറ്റെ രാവിലെയൊക്ക മഴ
രാവിലെ മഴ ഉണ്ടായില്ല ഇന്ന് മഴയുണ്ടായിട്ടില്ല
രാവിലെയും രാത്രിലും എല്ലാം മാത്രേ വച്ചിട്ട് തോന്നൂ ഇപ്പ പെയ്യും രാത്രിയിലോ രാവിലെ എല്ലാം മഴയായിരുന്നു പിള്ളേർ സ്കൂളി പറയ നല്ലാ മഴയത്താ പോന്ന്
വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നൊക്കെ ഇണ്ട അവിടെ
വെള്ളപ്പൊക്കാ ഇല്ല അങ്ങനെ ഇല്ല ഇല്ല നമുക്ക് ആറട്ത്തില്ല
ആഹ് അപ്പൊ കൊഴ ആഹ്ആഹ് ആഹ് ആഹ്
നമ്മക്ക് ല്ലോ
ഇല്ല ലെ
പിള്ളേർക്ക് സ്കൂളിലക്കെ പോകുമ്പോഴ
ആഹ്ഹാ മഴ പറ്റൂല്ല ആഹ് ആഹ ആഹ ആഹ പെരുന്നാളൊക്കെ അടിപൊള്യർന്നു പ്പൊന്നും ഉണ്ടായില്ല
ആഹ് ആ എറച്ചിക്കെ തീർന്നു ഒരാഴ്ച അതെ പതീർന്നൊ പത്തുവസത്തേക്ക് ഉണ്ടായിരുന്നൊ
ആ ആ ആ തീർന്നു തീർന്നു നിങ്ങടെ കഴിഞ്ഞ ഞായറാഴ്ച തീർന്ന് ആറ് കിലോ ആറ് കിലോ ഇട്ടിയൊള്ളു എല്ലും- എല്ലാം കൂടിമാറിയില്ല രീതില്ല
ആ നമ്മക്ക് പത്ത് കിലോ ആ ഇവിടെ പത്ത് കിലോ വെച്ച് ആ നമ്മളാനേരം അതിൽന്ന് വേറെ ആൾക്കാർക്കക്ക ക്കൊടുത്തു അത്ര നമ്മൾക്ക് വേണ്ടല്ലോ ആ ആ ഒത്തിരി വേണ്ടാത്തൊണ്ട് എല്ലെലും മടുപ്പ കൊറെ ദിവസം അടുപ്പിച്ചാവുമ്പോഴേ
ആ വേണ്ട
ക്കു മടുപ്പാ
ആ ഫ്രൈ ഒക്കെ ചെയ്തു നിന്നാ കൊ പച്ചക്കെ തിന്നാം അല്ലാണ്ട് പറ്റൂല ഒരുപാട് തിന്നാൻ പറ്റൂല ആ അതെല്ലേ ആ ആ ആ ഇല്ല വൈകീട്ട് കൊറച്ച് അരി അടുപ്പത്തിട്ടുണ്ട് ചോറ് കുറവായിന്ന് അപ്പൊ അരി അടുപ്പത്തിട്ടുണ്ട്
വൈകിട്ട് അവിടെ ചോറാതിന്നണല്ലാരും
ആ അവിടെ ചോറായിരുന്ന് മക്കള് രാവിലത്തെ എന്തേലും ഒക്കെ ഉണ്ടയെങ്കിൽ കഴിച്ചോളും മക്കൾക്ക് രാവിലത്തെ വല്ലോം ഉണ്ടെങ്കി വൈകുന്നേരം വരുമ്പോ കഴിച്ചോളൂ
ആ രാത്രി രാത്രി ചോറ് വേണ്ട
രാത്രിതേക്ക് ചോറ് വേണ്ട അവിടെയാ
വേണ്ടാ വേണ്ടാ വൈകിട്ട് അപ്പം വൈകിട്ട് എന്ത്‌ എന്തേലും ഉണ്ടാക്കും
ആ..
ഉച്ചക്ക്
ആ ഇവിടെ പച്ചക്കറിയൊക്കെ ഇണ്ടാ നടാനൊക്കെ കൃഷിയൊക്കെ ചെയ്യുന്നു കൃഷിണ്ട അവിടെക്കെ?
ആ കൃഷി അങ്ങെ അത്രയൊന്നുമില്ല-
ചക്ക ഒക്കെ ഇണ്ടോ?
റംമ്പൂട്ടൻ്റെ ഒരുപാടുണ്ടായില്ലേ?
എല്ലാ വിട്
റംമ്പൂട്ടാനല്ലേ ആഹ് -
അതെല്ലേ?
ഇവിടെ ഞങ്ങക്ക് ഞാവൽ പഴം ഒണ്ടാർന്നു- റംമ്പൂട്ടാനൊന്നുല്ല അതിനുള്ള സ്ഥലം ഇല്ല-
ഇല്ല നമുക്ക് മുറ്റത്ത് ചുമ്മാ പിടിപ്പിച്ചാൽ മതിയല്ലോ?
ഞങ്ങടെ വെറുതെ കട്ട വിരിച്ചേക്കണതാര്ന്നേ ഇന്നാ- ാൻ പറ്റൂല കുറച്ച സ്ഥലംള്ളൂ അവിടെൊന്നും ചെയ്യാനും പറ്റൂല മൊത്തം കട്ടയിട്ടേക്കണായിരുന്നു ആഹ് -
ആഹ് വേറെ പച്ചക്കറിയൊക്കെ ഇണ്ടോ?
ഇല്ല വഴുതനയുണ്ട്
ആഹ് നമ്മുടെ വീട്ടിലെ ആവിശത്തിനൊക്കെ കിട്ടുംല്ലേ
ആഹ് വീട്ടില ആവശ്യത്തിന് കിട്ടും ആ് ഇപ്പൊ നീ കോവലെ ഇപ്പൊ മഴക്കാലം ആയത് കൊണ്ട് ചള്ളാൻ തൊടങ്ങി
പോകും ആ അത് തന്നെ
ക്കാലം ആവുമ്പയേ
ആഹ് ചീഞ്ഞോവും ഉള്ളൂല്ലാണ്ടായി പോവും ആഹ്.
നനഞ്ഞു കെടക്ക
ആ തെന്നി വീഴും ആ അത് തന്നെ
മഴ കാലമെല്ലെങ്കി ഉണ്ട് കേട്ടാ ഇഷ്ടംപോലെ. അലോ.